ഹലോ
ഹലോ ആ കേൾക്കുന്നില്ലേ ആ ആ മ് ഇപ്പൊ ക്ലിയറ്ണ്ട് ഇപ്പൊ ഈ മഴ ഇതൊക്കെ ആയിട്ടേ റെയിഞ്ചിന്റെ ഇഷ്യു നല്ലോ ഉണ്ട്
ആ റേഞ്ചിന്റെ ഇഷ്യു ഉണ്ടായാലേ കേട്ടില്ലെങ്കിൽ പ്ര ഭയങ്കര ബുദ്ധിമുട്ടാണേ
അതെ അതെ ഉം മഴയാവുമ്പോളാണ് ഇപ്പൊ മഴല്ല
എന്നാലും ഇപ്പ ഈ നെറ്റ് ചെലെ സ്ഥലത്തൊക്കെ വലെ പ പലെ പ്രശ്നങ്ങളുണ്ട് റെയ്ഞ്ചില്ലാഞ്ഞിട്ടെ
ആ ആ നെറ്റ് കോളിന് അധികം ഇഷ്യു വരണതേ നമ്മളെ സദാ കോൾ അങ്ങനെയല്ല നെറ്റ് കോൾ ആകുമ്പോ കൊറച്ച് ഇഷ്യു ഉണ്ട്
മ് പിന്നെ വേറെ എന്തെങ്കിലും വിശേഷ് ഇല്ല ഫുഡ് കഴിക്കാൻ ആവണുള്ളൂ
ആഹ് ഒക്കെ വൈകി വൈകി കഴിക്കണവരാണ് ഞങ്ങളും അങ്ങനെ തന്നാ ഞ അങ്ങനെ ചീത്ത പറയും ഞമ്മള് നേരത്തെ കഴിക്കണം അതെ ആന് മുഹർ ആഹ് ആഹ് ആഹ
അപ്പൊ പിന്നെപ്പോ ഞാന് ഇല്ല ആ പായസം ഉണ്ടാക്കിന്ന് ഉള്ളിവട ഉണ്ടാക്കിരുന്നു വെള്ളവും മൂ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഒരാൾക്ക് തന്നെ ഉള്ളൂ അപ്പൊ അതൊക്കെ എല്ലാരും തിന്നിപ്പോ അപ്പൊ പിന്നെ ഇല്യ എന്നാലും ചോറ് മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
ആ ഹാഹാ ഞമ്മള് ഫുഡിന്റെ കാര്യത്തിൽ ഞമ്മളൊന്നും ഉഷാറല്ലേ
പിന്നെല്ലാതെ മലപ്പുറംക്കാർ ഫുഡിന്റെ ആഹ് ഫുഡിന്റെ കാര്യത്തിൽ ഉഷാറാണ്
ഉം ഉം വയറാണ് മെയിൻ പ്രശ്നം
ഉം എന്നാലെ എല്ലാ അസുഖവും ഞമ്മക്കു ഉണ്ടേനു
ഉം ഉം എന്നിട്ട് വല്ല കുറവുണ്ട് ഫുഡ് അസുഖം വരുന്നത് നമുക്ക് സമയമില്ലാതെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് സമയം നേരെല്ല ചിട്ടയില്ല
പക്ഷെ ഞാൻ സമയത്തിന് കഴിക്കൂട്ടാ എനിക്ക് വിഷന്നിട്ട് നിക്കാൻ ഒന്നും പറ്റില്ല പറ്റൂല്ല ഞാൻ രാവിലെ ചായ കുടച്ചാൽ പിന്നെ പത്ത് മണിക്ക് ചോറുന്നു പിന്നെ ഉച്ചക്ക് ചോറന്ന പിന്നെ അതിന്റെ ഇട വൈകുന്നേരം സ്നാക്സ് ണ്ടാക്കുമ്പോ അത് തിന്നുംനും ഒന്ന ഞാൻ വലിയ പപ്പന്റെ അതെ പോണ്ട്
ഇന്റെ ഒരു ജ്യേഷ്ഠത്തി ആഹ് അക്കിപ്പഞ്ചറിന്റെ ചികിത്സയിൽ ഉണ്ട് എന്റെ താത്ത അപ്പൊ അവള് എട്ട് മണിന്റെ ഉള്ളില് എട്ട് മണി കഴിയൂല മുമ്പേ ഭക്ഷണം കഴിക്കും എന്നിട്ട് കിടക്കാ നേുമ്പൊക്കെ ആകുമ്പോൾ ക്കണം എന്നാ അറിയണേ
ആഹ് അങ്ങനെ തന്നെ കാണിച്ചിക്ക് അവരെന്താ പറയ എന്റെ മൂത്താ പറയല് എന്താ നമ്മളാണ് കെടക്കും ഇത് ചോറ് വഴച്ചിങ്ങാണ്ടാന്ന് വയറാണ്ട് നിറച്ചിങ്ങാണ്ട് പോയിണ്ട് കിടുക്കും ഇതിലാണ് ഈ അറ്റാക്കും കൊണ്ടും ഇതൊക്കെ വരഞ്ഞത് നമ്മൾ ശരീരം ആ ആ ഉം നമ്മൾ ശരീരം ആ ശരീരം നമ്മൾ ഇളകണം ഭക്ഷണം കഴിച്ച് കൊറച്ചു നേരം വ്യായാമം ചെയ്തിട്ടാണ് കെടുക്കണ്ടിന്ന് എന്റെ മൂത്താപ്പേൻന്റെ ഒക്കെ അങ്ങനെയാന്നറിയോ നിസ്കാരം കണ്ടണ്ട് കീന്ന് കണ്ട അപ്പൊ അവര് ഭക്ഷണം കഴിക്കും മ ഗിരിബ് നിസ്കാരം കഴിഞ്ഞിട്ട്
ആ അതാണ് നല്ലത് ആ നേരത്തെ കിടക്കുക നേരത്തെ എണീക്കുക
പിന്നെ സ്കെച്ച് സ്കെച്ച് ഓത്തും പാട്ടു ക്കെ കഴിഞ്ഞിട്ടാണ്
ഉം ഉ നേരത്തെ എണീക്കുന്നവർക്ക് കൊറച്ച് തുഷാർ ഇപ്പ എല്ല എക്സസൈസ് യോഗ അങ്ങനെയൊക്കെയാണല്ലോപ്പോൊ ഇപ്പൊ കൊറേ എന്നാലും കുറേ മാറ്റുണ്ട് ഇപ്പൊ ആദ്യത്തെേക്കാളും
അതെ ഇപ്പൊ ഭക്ഷണല്ലേ ആൾക്കാർക്ക് കുറവാണ്
എക്സസൈസും കാര്യങ്ങളും നടത്തും ഇപ്പൊക്കെ രാവിലും നീ
പിന്നെ റോട്ട് റോട്ട് മേല് കയ്യും വീശി നടക്കുന്നവരേ ഉള്ളൂ കൊറ ആദ്യം അസുഖം ഉണ്ടായിരുന്നു ആ സുഖണ്ട അവന് എന്താ അരച്ചിരുന്ന ഏഹ് തിരുമ്പീന്ന് ഏഹ് ഇതൊക്ക ചെയ്തിനല്ലേ ആഹ പിന്നെ ഞമ്മൾ തുടക്ക ന്ന ആ തുടക്കാന്നുണ്ടെങ്കിൽ ശീലം കൊണ്ട് തുട
അതെ അതെ എത്ര കാലം അങ്ങനെ തുടച്ചിരുന്നല്ലേ
ആ ഇപ്പണ്ട കുമ്പിട്ട് നരങ്ങണെ നല്ല കഥ
ക്കും പിന്നെ ഇരുന്ന് തോടക്കും
ആ
ഇപ്പ അങ്ങനെ പറഞ്ഞു ആലോചിച്ചാൽ അത്ഹെ ങ്ങ അ അ മക്കള് ചോദിക്കൂ എങ്ങനെയാണ് ഇരുന്ന് തുടച്ചി ഇരുന്ന് എങ്ങനെയാണ് അങ്ങനെ തുടക്കൂഓല് ക്കൊരു കൗതുക
ഈ എന്താണ് ഒന്നും കൂടി കൊള്ളി വെല്പ്പം വെൽപ്പം ആ വലല്പ്പം കൂട്ടിയാൽ അത്രക്കൊ നല്ലതാണ് നമുക്ക്
അതെല്ലാ എല്ലാ കാര്വും ഈ അലക്കണ കല്ലാണെങ്കിലോ
ഇന്റാദൊക്കെ നിന്ന് തിരുമ്പ ഉം എന്റെ ആ ഒന്ന് ഞാൻ ഒന്നുണ്ട ക്കി ഒന്നുണ്ടാക്കിയക്ക് പിന്നെ ഞങ്ങള ഇവിടെ ഉയരുള്ള ഭൂമിയാണ് തട്ട് തട്ട് ള്ള ഭൂമിയാണ് അപ്പൊ ഇവിടെ കുറച്ച് മണ്ണിട്ട് പൊന്ദിച്ചപ്പോ അത് കുറച്ച കഴിഞ്ഞപ്പോ എന്തേത് ഇവിടെ പൈപ്പ് ആ പൈപ്പ് പൊട്ടി അത് എവിടെ പൊട്ടികന്ന്ള്ള അറിയില്ല മണ്ണിന്റെ ചോട്ടല്ലേ അങ്ങനെ വള്ള ഡാ നേരം രാത്രി കണ്ടായാൽ ടാങ്കിക്ക് വെള്ളംടിക്കും നേരംവെളുത്ത വെള്ളം ഉണ്ടാവൂല്ല എവിടക്കാ പോണന്നരുപുടുത്തല്ല അങ്ങനെ നോക്കി പിന്നെ ഒരു ദിവസം ഞാൻ വെറുതൊന്നന്ന് ഞാൻ തന്നെ ഒന്ന് കൈക്കോട്ട് എടുത്തകണ്ട് ഞന്ന് കൊത്തിയപ്പണ്ട് ആട്ടീന്ന് വെള്ളം ഇങ്ങനെ പോണ് അട്ട് തൂറ്റി വെള്ള അപ്പ അയിയിലാണ് ഈ കല്ലൊക്കെ ണ്ട് ഇരുന്ന് തിരുമ്മണ കല്ലൊക്കെ ണ്ട് ഇരുന്ന് അവിടെ മതില് കുറച്ച് തള്ളിച്ച വന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ചിന സ്‌ലത് വേറെണ്ടാക്കി ഇപ്പൊ വേറെണ്ടാക്കി അപ്പൊ ഒന്ന് ഉയർത്ത് മറ്റേഞമ്മള് കിടന്ന് തിരുമ്പണം അതെന്താ അമരെൻ ഇങ്ങനെ
ആ താന്ന് താന്ന് പോവാണോ അത് ശെരി ആ മണ്ണ് കൊടുന്നിട്ട മണ്ണാണെങ്കിലും അങ്ങനെ തന്നൊയിരിക്കും
അ കോട്ന്നിട്ട മണ്ണാണ് കുറച്ച്
ട അങ്ങനെ തന്നെയാണ്
ഉം തട്ട് തട്ട് ഭൂമിയാണ് ഹെ ഇത് അങ്ങനെയല്ല ഇത് പറ തന്നെയാണ് തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണ് പക്ഷെ എന്നിട്ട് കൊറച്ച് ഇറങ്ങിണ്ട് വന്നപ്പോ അവിട് ക് ഉയരല്ല അ അങ്ങനത്തെ
അ കൗങ് തൊട്ടാണ് ആദ്യം പാടോ ന്നിട്ട് പിന്നെ അതിന്റെ ഹ് അ അ ആദ്യം പാടം പിന്നെ കൗങ് തോട്ടം പിന്നെ പിന്നിം കൗങ് തോട്ടം പിന്ന അങ്ങനായിട്ട് പിന്നെ തെങ്ങൻ തോട്ടം പിന്നെ അതിൻന്റെ മേലൊക്കെ മരങ്ങള് പിന്നെവിടുന്ന് അങ്ങട്ട് കുന്നുകൾ അങ്ങനെ ആയിട്ടുള്ള
ഉ ഞങ്ങ അങ്ങനെയല്ലേ ഞങ്ങ പാടം മൊത്തം പാടാണ് ഉം പാടം മൊത്തം തൂർത്തു അന്നൊന്നും പ്രശ്നല്ല തൂർക്കണേന്നൊന്നും ഇപ്പ ഇപ്പ സമ്മയിക്കൂല
ആ ഇപ്പൊ വെള്ളം വരും വെള്ളം
വള്ളം നല്ല മഴ പെയ്താല് വള്ളം വരും ഞങ്ങളെ വീടിന്റെ മുമ്പില് തോട അക ഞങ്ങള് ഒരു വർഷം ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ത് ഇരുപത് അ വർഷത്തില് ഞങ്ങള് സിറ്റ്ഔട്ട് തിണ്ട് വരെ വന്നു
ആ
നമ്മളെ സ്റ്റെപ്പ് തിണ്ടിന്റെ സ്റ്റെപ്പ് അങ്ങ് മൂടി
ഓ അത് മണ്ണ് ഉയരത്തിൽ ഇട്ട കാരണം ലാണ് അല്ലങ്കിലുക്കെ വെള്ളം ഔത്ത്ക്ക് ക്കേറും
അതെ അതെ എന്നിട്ട് ഞങ്ങള് രാത്രി ഇവിടുന്ന് പോയി ചെറിയ കുട്ടിയായിരുന്ന നന്ന് ഉം അപ്പൊ ഇവിടെ ഏഴ ജന്തുക്കളാണ് നമക്ക് പേടി വള്ള ആ കുത്തിപ്പൊടിച്ച് കേറി പിന്നെ വീട്ട നുള്ള് കേറാൻ എളുപ്പായിരിക്കും അവർക്ക് വെള്ളത്തിൽ ഇങ്ങോട്ട് ഒ നന്നായിട്ട് വരില്ലേ മലവെള്ളം വരുന്ന പോലെ വരിക ആ കൊറച്ചൊരു കുറച്ച് തോടിന്റെ അപ്പുറമായിട്ട് ഒരു മ ചെറിയൊരു മലയുണ്ട് കുന്ന്മാരി ഇങ്ങനെ അപ്പൊ അന്ന് എന്തോ സംഭവിച്ചതാണ്
എല്ലല്ലേ എല്ലോട്ത്തും വെള്ളം കേയറിക്കണ്
ആഹ് ആ അ അങ്ങനെ എന്തോ ആണ് നമ്മക്ക് എന്താന്നറില നമ്മക്ക് വെള്ളം വരുന്നതേ കാണുന്നുള്ളൂ എന്താ സംഭവി
എല്ലാ സ്ഥലത്തും വെള്ളം കേറിക്ക്ണ് കുറച്ച് മുന്നേ അങ്ങനെ അത് ഞങ്ങള മുന്നില് ഞങ്ങണും തറവാ ത്തിലാണ് ഞങ്ങള് ഞങ്ങള മുന്നില് പാടാണ് അവളെല്ലാം പാടും പിന്നെ ഞങ്ങള് ഈ മതിലും കൂടി ഒപ്പം നിന്ന് ഞാൻ വിളച്ച എന്ത് അയ്യിൽച അ ചാടി കുളിച്ച് നല്ലണ് നീന്തി കുളിച്ചെന്തേ വെള്ളിയാഴ്ചയാണ് പാടം നിറഞ്ഞ് നിക്കുമ്പോ എല്ലാരും പള്ളിക്കെ പോയിക്ക്ണ് ആൾക്കാരൊന്നും ഞങ്ങൾ രണ്ടാളും ആണ്ട് കുളിച്ച് നല്ല നീന്തിണ്ട് കുൾ ലാസ്റ്റ് പഞ്ചായത്തിന്ന് ആൾക്കാരെ
ആഹാ അപ്പോ ചളില്ലേ വള്ളത്തില്
ചളിയാണ് കലങ്ങിയ വെള്ളാണ് ഇത് കുത്തി ഒലിച്ചിട്ട് എവിടന്നൊക്കെ വര്ണ വെള്ളല്ലേ ആഹ് അപ്പോ അയില് കുളിച്ചോർക്കോ ഞങ്ങള് കുളിച്ചിക്കണ് ഞങ്ങള് ത്ത് വെള്ളല്ല എല്ലോട്ത്തും കുത്തിയൊലിച്ച് വെള്ളം വന്ന് നിക്കല്ലേ മഴ വെള്ളം
ആഹ് അപ്പണുക്കള് ഇണ്ടാവുന്നിലേ ആഹ് ആഹ്
ഏഹ് റെയിലുണ്ട് ഇവിടെ ഞങ്ങളപ്പറത്ത് അപ്പോ അവിടന്നൊക്കെ ഈ വേ സ്റ്റ്കളൊക്കെ വന്ന് നി
ആഹ് റെയില്ണ്ടെങ്കി തന്നെ വേസ്റ്റ് കൂടുതലുണ്ടാവും
ആഹ് പിന്നെ എന്നുണ്ടെങ്കില് അപ്രത്ത് ഭാരത പുയേണ് അപ്പോ അവിട്ന്നും ഇങ്ങട് തള്ളി വെള്ളം ഉം അപ്പറത്ത്ന്ന് അല്ല ഇവിടുന്ന് കൊറച്ചങ്ങട് ദൂരെയാണ് പഷേ അവിടന്നൊക്കെ ഇങ്ങട് വെള്ളം പാ ഓവ് പാലൊക്കെണ്ട അയിൻ്റെ ചോട്ട്കൂടി ഒക്കെ ആയിട്ടേ അങ്ങനെ ഉം അങ്ങനെ ഞങ്ങളെല്ലാം നീന്തി കുളിച്ചും ചെയ്തേ ലാസ്റ്റ് കുളി
അതന്നെ ഞങ്ങക്കങ്ങനെ ഒരപക വൃത്തില്ലാത്തതൊന്നും തോന്നൂല പഷേ വള്ളം വരുമ്പോ ഭയങ്കര പ്രയാസാണ് വടെ ങ്ങൻതൊരു കു ഒരു കുട്ടി തോട്ടിലൂടെ ഒലിച്ച് പോയി മരിച്ചു ന്റെ മോന്റെ ഒപ്പായിരിക്കുംപണ്ടെങ്കി
പടച്ചോനെ മോൻക്കെന്താ പ്രായം ഉം ഉം
മോനക്കായി ഒരു വയസ്സെങ്ങാനും കൊറവുണ്ടെങ്കിലേ ഒള്ളൂ ഒമ്പത് വയ എന്തായാലും ഉണ്ടാവും മോന് അത് അത് പെട്ടെന്ന് വ ഇല്ല്യയ് ആരും കണ്ടില്ല പെട്ടെന്ന് കു കുത്തിയൊലിച്ച് വരാ ചെയ്യാ ഇവട ഇവടെ അങ്ങനെ ഒരു സ്ഥലമാണ് തോട് നമ്മളിപ്പോ ചെറിയ കുട്ടികളുണ്ടെങ്കി മക്കളുണ്ടെങ്കി നല്ല മഴ പെയ്ണ സ സമയത്ത് ഞമ്മള് നല്ല ശ്രദ്ധി
ഉം
അങ്ങനേണ് ആഹ് വെള്ളം പെട്ടന്ന്ങ്ങട്ട് വരും അപ്പൊ ചെറിയൊരു തോടാണ് അതില് ഉൾക്കൊള്ളാൻ കഴിയാത്ത വള്ളണ് വരും അപ്പൊ എന്താ ക വന്നത് എന്താ കണ്ടഅതൊക്കെ അങ്ങ് പോവും ഒരാള് കണ്ടുന്നാ പറയുന്നത് ഒരു പച്ച നെറത്തില് എന്തോ ങ്ങട് മറിയുന്നത് കണ്ട് അപ്പൊ ആ അയാള് കൊർച്ച് കാഴ്ച കൊ കൊറവില്ല ഒരാളായിരുന്നു കൊർച്ച് പ്രായായ അയാള് വിചാരിച്ച എന്താ വച്ചാ എന്തെങ്കിലും തുണികഷ്ണം എന്തെങ്കിലും പച്ച നിറത്തിലുള്ളൊരു അയാൾ ഇവിടെ കു കുട്ടിനെവിടെ കാണാൻല്ലാന്ന് വന്നപ്പോ അയാള് പറയാ ഒരു പച്ച നിറത്തിലുള്ളത് എന്തോ ഞാന് ഇതിലങ്ങ് മറിഞ്ഞു പോണ ത് കണ്ടു
അപ്പൊഞ്ഞി എവിടെ പോയിട്ടാ പിടിക്കാനും പറ്റൂലല്ലോ
അപ്പാ കുട്ടിന്റെ ഇമ്മ പറയണേ എങ്ങനെ മരിച്ചിട്ടാ കി ആ കുട്ടിന്റെ ഇമ്മ പറയാ ഇന്റെ ഷാ ആഹ് കുട്ടി ഇന്റെ കുട്ടി പച്ച കു പ്പായായിരുന്നു ഇട്ടിര്ന്നത് എന്താ ചെയ്യാ അപ്പൊ അയാൾക്ക് തോന്നിയ സമയം പർഞ്ഞിട്ട് കാര്യല്ല അങ്ങനൊരു കൊർച്ചൊരപകടള്ളൊരു ഏരിയേണ് ഞാന് ന്റെ മോനൊന്ന് വലുതായി വരുന്നത് വരെ കൊർച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മയക്കാലൊന്ന് ഉം നല്ല വികൃതിയായിരുന്നെ ഏത് നേരം ഉം ഇപ്പെല്ലാരെട്ത്തും പറയും വെള്ളം മഴ ക്കാലം വന്നാ ഞങ്ങള ഈ ഏരിയ ഒക്കെ തോടിന്റെ വക്ക്ള്ള വീടുകളാണ് ഒരുപാട്ണ്ട്. അപ്പൊ മക്കളെ സ്രദ്ധിക്കണം മക്കളെ സ്ര ആഹ് മക്കളെ അങ്ങള് നൽ ആഹ് ശരി.